ഹലോ
കേക്കണില്ല
കേൾക്കണില്ലല്ലോ സൗണ്ട് കുറവാ
ആഹ അത് പൊതുവേ കുറവാണ് എല്ലാരും പറയലിണ്ട്
ഹലോ
പൊതുവേ കുറവാണ്
സൗണ്ട് പറ
പൊതുവേ കുറവാണ് അതെല്ലാരും പറയലുണ്ട് എന്താണാവോ
ആഹ് തീരായി കേൾക്കുന്നില്ല അ എന്തൊക്കെ വിശേഷം?
ഉം ഇവിടെ സുഖായിട്ട് പോണു. ഹലോ
ഹലോ
കേക്കണില്ലേ ഇപ്പോ കുറച്ചെങ്കിലും
ഫോൺല് സൗണ്ട് കുറഞ്ഞണാവേല്ലേ
അല്ല അത് ഫുള്ളാണ് അതെന്താണവോ
ആ വേറെ ഫോണിക്ക് വിളിക്കുമ്പോ സൗണ്ട്ണ്ടോ
ഇല്ല ഇല്ല അത്രന്നെ എല്ലാര്തും ഇങ്ങനെന്നെ പിന്നെ എന്തൊക്കെയാ അവിടത്തെ വിശേഷങ്ങളൊക്കെ എന്താ?
ഇവിടെ എന്തൊക്കെ സുഖന്നെ നല്ല മഴയാണ്.
ഏ
ഉം അവിടെണ്ടോ മഴണ്ടോ?
ഉം ആഹ് ഇന്ന്ണ്ട് ഇന്നും ന്നലൊക്കെ കുറച്ചിസായിട്ടിണ്ട് ഇപ്പൊ.
എന്താറഞ്ഞെ
കൊറച്ചീസായിട്ടിണ്ട്പ്പോ
ആ
അവിടെ എങ്ങനെ നിക്കാതെ പെയ്യുണ്ടോ അതോ എങ്ങനെ?
കേൾക്കുന്നില്ല.
കേക്കണില്ല?
എന്തന്ന്
കൃഷിയൊക്കെ ഉണ്ടോ?
ഒന്നും കേൾക്കാ പറ്റണില്ല
കൃഷിയൊക്കെ ഉണ്ടോ ചോയ്ക്ക വീട്ടില് അങ്ങനെയൊക്കെ
മനസ്സിലായില്ലാ
ഒറ്റമിനിറ്റ്
ആ
ഇപ്പൊ കേക്ക്ണ്ടോ? ഹലോ
അല്ല ഒപ്പ
ആ വീട്ടിലെങ്ങനെ കൃഷിയോ കാര്യങ്ങളൊക്കെണ്ടോ
ആ കൃഷി നമ്മളാവശ്യത്തിന് പച്ചമുളക് അങ്ങനെയൊക്കെ
ആ
ചീര, വഴുതന, മുരിങ്ങ അങ്ങൻത്തോക്കെ
ആ
ഉം
എന്ത് ചെയ്യുന്നത് ഇപ്പോൾ
എന്തണ്
എന്താ ചെയ്യുന്നത് ഫ്രീ ആണോ എ
ആ ഫ്രീയായിട്ടിരിക്ക ഒന്നും ചെയ്യുന്നില്ല
ഉം
അവിടെ എന്തെ ചെയ്യുന്നേ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇപ്പോ വെക്കേഷൻ അല്ലേ ഞാൻ ഇനി ഡിഗ്രിക്ക് നോക്കണം
ആ ആ ആ പഠിക്ക ആ ഏതാണ്
എങ്ങനെ
എന്താ പഠിക്കുന്നത്
ഞാൻ ബികോമിന് ഡിഗ്രി
ആ ബികോമ് ആ ആ ആ വർക്കൊക്കെ കുറെ ഉണ്ടാവും വർക്ക് ഒക്കെ കുറെ ഉണ്ടാകുമോ
തുടങ്ങിട്ടില്ല ക്ലാസൊന്നും
ആ
ഒക്കെ ആവണള്ളൂ
ഉ പിന്നന്ത
ഉം ഫുഡ്‌ കഴിക്കാൻ ആയി
ആഹ
നിങ്ങൾ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം മക്കള് രണ്ടാളുംഅവർ സ്കൂളിൽ പോയി ഇപ്പോ ഒറ്റക്കാണ് അപ്പോ
ഉ
എപ്പോയെങ്കിലും മൊക്കെ കഴിക്കും
ആഹ ആഹ വീട്ടിൽ ആരൊക്കെയ ഉള്ള ഇപ്പൊ
വീട്ടില് വേറെ ആരുമില്ല ഞങ്ങൾ തന്നെ ഉള്ളൂ
ആഏ അത് ശരി ഏ അത് ശരി മക്കളൊക്കെ അത്രല്ല
മക്കള് ഒരാള് മൂന്നിൽ ഒരാളൾ ഒന്നിൽ
ചെറിയ കുട്ടികളല്ലേ
ആഹ
ചെറിയ കുട്ടികളൾ ആണ് അല്ലേ അവർ
ആഹ് ആഹ വേറ അവിടത്തെ കൃഷികളൊക്കെ ഉണ്ടോ അവിടെ കൃഷികളൊക്കെ
നമ്മുക്കായിട്ട് അങ്ങനൊന്നുംഇല്ല ചെറിയ തൈകൾ അങ്ങനെ
ആഹ ആഹ് ചെടികളൊക്കെ നടാറുണ്ടോ
ഇല്ല നിങ്ങൾ നടാറുണ്ടോ
ചെടിയ ചെറുതായിട്ടൊക്കെ
ഉം
ചെടികൾ ഇഷ്ട്ടാ അയ്നെങ്ങട്ട് പിടിച്ച് കിട്ടൂല ഇങ്ങനെ വെയിലും ഇപ്പം മയആകുമ്പോ അധികം ചീഞ് പോവ അങ്ങനെയൊക്കെ
ഉം ഫുഡൊക്കെ ഇണ്ടാക്കുവോ ഉം
ചെറുതായിട്ടൊക്കെ
ആഹ പൊള്ളൊക്കെ നോക്കി ഇണ്ടാക്കും ലെ
മക്കൾ വരുമ്പോതിന് ഫുഡ്‌ ങ്ങൾ എന്തിഏലും ഒക്കെ ഉണ്ടാക്കുവോ വൈകുന്നേരം
അവടെ മയല്ലെ
മയണ്ട് ഇപ്പൊ ചോർന്ന്ണ് പേദീനു നേരത്തൊക്കെ ഇബടെ ആഹ് അക്കീമാക്ക ആശ്പത്രീക്ക് പോയതാർന്ന്
ഉം
ഹലോ
ആഹ ഹലോ
ലോ പറയിം
ആ കേകാന്ല്ലേ
ആ കേക്ക്
ആ വെള്ളോക്കെണ്ടാവ്‌ണെ സ്ഥലംന്നല്ലേ അവിടെ
വെള്ളക്കണ്ടാവും പഷേ വേനലാവുമ്പം കൊറച്ച് ബുദ്ദിമുട്ടാണ്
അഹ്
അവടെക്കെ എങ്ങനെ
ആ ഇവിടെ വെള്ളൊക്കെ ഇണ്ടാവും ഇവിടെ തോടും പാടൊക്കെള്ളെ ഒരു സ്ഥല അപ്പൊ വെള്ളത്തിന് ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല
ഓ ഇവിടിം അങ്ങനെയുള്ള അന്തരീഷക്കെന്നെ ആണ് ഇന്നാലും അന്തറിയ വേന്ലാവുമ്പോ വെള്ളക്കെ
അഹ്
തോട്ട്ക്ക് ഒക്കെ പോവോ
ആ എടക്ക്ങ്ങനെ മക്കള് പോണം പറിമ്പം അങ്ങനെ പോവും അല്ലാതെ പോവലോന്നുല്ല ഓ ഓല്ക് ഒയ്‌വ്‌ണ്ടാവുബങ്ങനെ കാണാന് വള്ളത്ത് മീൻ പിടിക്കാന്
അഹ് അഹ് പിന്നെ വേറെന്തൊക്കെ പരിപാടികൾ
എത്രെ എങ്ങനെ വെക്കേഷൻ രണ്ട് മാസം എങ്ങനെ വെക്കേഷൻ
ആ ഞാൻ പ്ലസ്റ്റു കഴിഞ്ഞു ഇഞ്ഞു പ്പം കോളേജിൽ അഡ്മിഷൻ ന് വേണ്ടീട്ട് നിക്കാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിനെയ്
ആ
ഉം ആഹ്
എവിടേം കിട്ടാണെങ്കി അങ്ങനെ അഡ്മിഷൻ എടുക്കണം
അ ആ
എന്തൊക്കെ പിന്നെ പരിപാടികളൊക്കെ? ഹലോ
ആ ഹലോ
എന്തൊക്കെ പിന്നെ പരിപാടികളൊക്ക?
അം എപ്പം ന്താന്ന്‌
എന്തൊക്കെ വേറെ പരിവാടികളൊക്ക ചോയ്ക്ക
വേറെ പരിപാടികളൊന്നില്ല. ഇപ്പേം ഞ്ക്കൊ ഫ്രീ ആയിട്ടൊക്കെ നിക്കും.
മം.
മക്കള് വരുമ്പോത്തിന് അവര്ക് ചായ ഉണ്ടാകണം.
അ ആ.
വരുമ്പത്തന്നെ ചായിം ചോയ്ച്ച വരല്. എന്തെങ്കിലു കടിണ്ടാ
ങ്‌ഹേ അത് ശരി.
ഫുടൊക്കെ രാവിലെ ഉണ്ടാക്കി വെക്കും.
ഏ.
രാത്രിക്കെ ഉള്ളതൊക്കെ രാവിലെ ഉണ്ടാകാനുണ്ടാകും. ഫുടൊക്കെ
ആ അത് രാവിലെ തന്നെ
ആ രാവിലെന്നെ ഉണ്ടാകും.
ഉം പിന്നെ ഓലെ പഠിപ്പിക്കാനൊക്കെ ണ്ടാകുലേ.
അ ആ. രാവിലത്തെ സ്കൂൾക് ചോറ് കൊണ്ടോവാണ്ട. അവടന്ന് കിട്ടും സ്കൂള്ന്ന് കിട്ടും. ഉം.
അങ്ങനെ പോണ്. ഏ ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ?
വൽത് പെണ്ണ്, ചെറുത് ആണ്.
ഏ അത് ശരി. എന്നിട്ട് എന്താ ഓലൊക്കെ എങ്ങനെയൊക്കെ വീട്ടിലൊക്കെ? വികൃതി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
എന്ത് പറഞ്ഞേ.
ഓലൊക്കെ എങ്ങനെയാണ് വീട്ടിലൊക്കെ ചോദിക്ക.
ആഹ വീട്ടില് ആൻ മോൾക്ക് മോൻ വന്നാ കളിക്കാൻ പോകും. പഠിക്കാൻ ഒന്നും അവനെ കിട്ടൂല.
ബന്ധുക്കളൊക്കെ അടുത്തന്നെയാണോ അതോ.
ഓൻ അടുത്ത വീട്ട്ക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ പോകും.
ക്കാര അതോ
അല്ല ഫ്രണ്ട്സ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സകളാ. തറവാട് ഞങ്ങൾത് കൊറച്ച് ദൂരെ. അടുത്ത മുറ്റത്തന്നെ വീടാ അപ്പൊ അവിടെ ഉണ്ടാവും. അവിടുത്തെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളുംമായിട്ട് അങ്ങനെ കളിക്കും. മോള പിന്നെ ഒ ആരുംല്ല. പെൺകുട്ടികളല്ലേ അടുത്ത് അപ്പൊ പിന്നെ അവളും പുറത്ത്ക്ക് ഇറങ്ങൂല. അവള് വീട്ട് പ്പ എന്താകും അങ്ങനെ.
ബോറഡി ഒന്നും ഇല്ലേമോൾക്ക്. ഓക്ക് ബോറടിക്കുല്ലെ പറയ.
ആഹ ഓൾക്ക് ബോറ് ഹ.
പിന്നീ സ്കൂളിലൊക്കെ പോകാൻ ഇഷ്ട്ടുണ്ടോ?
ആഹ് ഇഷ്ട്ടണ്.
ഉം. പിന്നെന്തൊക്കെ?
ഇവിടെ ഇപ്പോളെക്കെ നല്ല മഴേ. ഉം
പാടും തോടൊക്കെ നിറഞ്ഞോ?
ഇല്ല നിറഞ്ഞിട്ട്ന്നില്ല അന്ന് മൂന്നു ദിവസൊക്കെ അടുപ്പിച്ച് പെയുമ്പോ വെള്ളം കേയറും.
ആ
അല്ലാതെ അങ്ങനട് കയറൂല ഇങ്ങട്ട് വീട്ട്ക്ക് കയറൂല വീടിന്റെ. അടുത്ത ഹെ
അ അത് ശരി. അപ്പൊ നോക്കിയ കാണോ തോടൊക്കെ.
ഏ
തോടൊക്കെ നോക്കിയാ കാണോ?
ആഹ നോക്കിയാ കാണും നോക്കിയാ കാണ സ്ഥലത്തന്നെ. ഉം മക്കളൊക്കെ പേടിയാണ് മഴ പേയുമ്പോളൊക്കെ. വെള്ളണ്ടക്കുമ്പള് ഒക്കെ അവരെ കാണതെ പോയാലൊക്കെ പേടിയാ
അതെ
വീട്ടിലാരൊക്കെയ ഉള്ളേ?
ഞങ്ങള് ഉമ്മഇപ്പാ പിന്നെ അഞ്ചു മക്കളാ.
ആഹ ആഹ സ്കൂള് പോയിണ്ടാവൂലേ?
ആഹ സ്കൂള് പോയി എല്ലാരും. പിന്നെ ഇന്ന്എന്താ ഏ എന്നാ പിന്നെ വിളിക്കാലേ?
ആ നായിക്കോട്ടെന്നല്ലേ ഉം.